എന്തൊക്കെണ്ട് വിശേഷം ആഹ് കേൾക്കാ കേൾക്കാ പറയൂ
ആഹ് എന്താ ഇപ്പ പരിവാടി ഇപ്പൊ രാത്രി ഒമ്പണിയൊക്കായല്ലോ എന്താ പരിപാടി നാളെപ്പൊ ലീവൊക്കല്ലേ ശനിയൊക്കെല്ലേ ഇഞ്ഞിപ്പൊ എന്താ എന്തേലും പടത്തിനൊക്കെ പോവാൻ പ്ലാനുണ്ടോ
ആഹ് പ്ലാൻണ്ട് പടത്തിന്ക്കെ പോവം പടത്തിനൊക്കെ പോയിട്ട് നാളെ അടിപൊടി ഫുഡ്ക്കെ അടിക്കാൻ ആഗ്രഹണ്ട്
ആഹ് ആഹ് എന്താപ്പെ ഇഞ്ഞിപ്പോ ഏതാ പടള്ളേ ഏ പടത്തിനാ പ്പൊജ്ജ് പോവാഉദ്ദേശിക്ക്‌ണ് ആല്ന്നന്നെ ഭാഗ്യത്ത ആഹ് ആഹ് ബാലനിപ്പോ എറങ്ങിയതാണ്ല്ലേ അ ഭയങ്കര നല്ലെ അഭിപ്രായൊക്കെ മികച്ച അഭിപ്രായൊക്കെ കിട്ടികൊണ്ട്ക്ക്‌ണ ഒരു പടം തന്നെയാണ് ഏഹ് പലാൾക്കാരും തന്നെ നമ്മളെ ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ അഭിപ്രായൊക്കെ പറീണ്ട് ഭയങ്കരെ എന്താറയാ ഈ ഒരു പേരന്റിങ് അല്ലെങ്കിൽ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു കണക് ക്ഷനെ പറ്റിയൊക്കെ സംസാരിക്കണ വല്യെ നല്ല പടമാണ് അഹ് കഴിഞ്ഞട്ട് പടം കഴിഞ്ഞിട്ട് എന്താ പ്ലാന്
പടം കഴിഞ്ഞിട്ടെന്താ സാധാരണായി പടം കെയ്ഞ്ഞ് ട്ടെന്താമ്മത് കാട്ടൽ നേരെ പോകും മന്തി കടേക്ക് ന്നട്ട് അഹ് പോയി തിന്നും
ആഹ് മന്തി മന്തി ഫുഡിനെ പറ്റി പറഞ്ഞപ്പോ ആണ് മന്തി ഒക്കെ തിന്നുന്ന ആൾക്കാരൊക്കെ ഫുൾ ഇങ്ങനെ ഫുഡൊ ക്കെ ഏഹ് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ച് ഈ ഒരു ഫാസ്റ്റ് ഫുഡ്ന്ന് ശരിക്ക്‌ പറയണത് ഒരു ഫാസ്റ്റ് ഡെത്ത് ആണ് സംഗതി സംഭവം ആ ഒരു ഫാസ്റ്റ് ഫുഡ് നമ്മൾ അധികരിക്കും തോറും നമ്മളെ എന്താ പറയ ആയുസ് കൊറഞ്ഞു പോണ പോലത്തെള്ളര് സംഗതിയാണ് കാരണം നമുക്കറിയാം ഈ ഒരു മ മന്തിന്നുമ്പോ അമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് ഫോക്കസ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മള് ഏറ്റവും കൂടുതല് ഏ നമ്മൾ അവലംബിക്കുന്നതാണെന്ത് മയോണിസ് എന്ന സംഗതി ഈ ഒരു മയണൈസ് എന്നുള്ളത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് അതല്ലെങ്കിൽ നമ്മുടെ ഹെൽ ത്തിനെത്രത്തോളം ദോഷകരമായിട്ട് ബാധിക്കുന്ന വസ്തുതയാണെന്നുള്ളത് ഭയങ്കരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യാണ് കാരണം ആ ഒര് ഒ ഓയിലും വെ തൊന്നൊരു ഓയിൽന്റെ ഓയിൽൻ്റെ ഓയിൽന്റെ പേരില് മാത്രണ്ടാക്കപ്പെടുന്ന ഒരു വസ്തുവാണിത്. അത് നമ്മളാണെങ്കില് ഈ മയോണൈസിലാതെ നമുക്ക് ഫുഡ് എറങ്ങു ഇല്ല അമക്ക് തിന്നാനും കയൂല. അത്തരത്തില് ഭയങ്കരമായിട്ട് നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഫാസ് സ്റ്റ്ഫുഡ് സംഗതിന്നിള്ളത്.
തീർച്ചയായും അത് ശരിയാണ്.
ശരിയാണ് ഫാസ്റ്റ് ഫുഡ്.
തീർച്ചയായും അത് അങ്ങനെ ഇപ്പ കാ. ള് അർഞ്ഞാ വളരെ ഫാസ്റ്റ് ഫുഡ്ല്ലാതെ ആരിക്കും ജീവിക്ക . എല്ലാരു അങ്ങൻ തന്നെ ഏ കാ എന്താ പോ അത്തേ. ഫാസ്റ്റ് ഫുഡ് സധാരണ വശ് സാധാരണ പോൽത്തെ. ആ ഇന്നത്തെ കാലത്ത് പർഞ്ഞാല് ഫാസ്റ്റ് ഫുഡ് പർഞ്ഞാണ്ട്. ഏ ശ്.
ഏ സാധാ. താങ്കൾക്ക് അല്ല താങ്കൾക്ക് റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂണ്ടോ എന്തോ ഒര്. കേക്കുമ്പൊ എന്തോര് മുറിഞ്ഞ് മുറിഞ്ഞ കേക്ക്ണത് അൺ ക് ബിര്യാണി. ആ ബ്രോസ്റ്റ് ൾവർമ ഇങ്ങൻ ഹലോ ഹലോ ഹലോ. നിങ്ങൾക്ക് റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യുണ്ടോ കാരണം എന്തോര് മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്ക്ണ പോലണ്ട് ങ്ങളെ ഒന്നൂുടെ റേഞ്ച്ള്ള സ്ഥൽ നിന്ന് സംസാരിക്കാണെങ്കി നമുക്കൊന്നൂടെ സുഖകരമായിട്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു.
ആ ഞാ ഇപ്പോ റേഞ്ചിള്ള സ്ഥൽത്താണ്.
ആഹ് ഇപ്പ കേൾക്ക ഇപ്പ കേൾക്കാം എലും പറഞ്ഞോളൂ ഈഒരു ഫാസ് റ്റ് ഫുഡിന്റെ വളരെ മോശകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങള് നമ്മളെ ഇന്നത്തെ ലൈഫിലമ്മക്ക് കണ്ടൊണ്ടി ക്കാണ് ലേ.
തീർച്ചയായും ഇപ്പത്തെ ആൾക്കാര്ക്ക് പറഞ്ഞാ ആ ഫുഡ് അർഞ്ഞാ മെയിനായി കൊണ്ടു അപാണ്. ഹലോ.
ആ ഹലോ പർഞ്ഞോളൂ പർഞ്ഞോളൂ.
ആഹ് അപ്പൊ ഈ ഈ ഈ കാലഘട്ടത് ത്തില് സാധാരണക്കാരായ ആളുകളെ ക് ഭക്ഷണം ചോറായ ചോറും ചിക്കന. ബീഫ് കറിയൊന്നും നമ്മുടെ ഈ പുതിയ തലമുറക്ക് കഴിക്കന് സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല.
അതെ അതെ.
ഏ പല ആളുകളും ഇത് ഫാസ്റ്റ് ഫുഡ് ഇങ്ങൻത്തെ ഫുഡുകള് കഴിക്കുന്നത് തന്നെ ഈ. സാധാരണ മുപ്പത് വയസ്സാകുമ്പ തന്നെ സാധാരണ ആളുകൾക്ക് രേ. ഏ മറ്റഹ് കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും പ്ര പ്രഷർ ആയാലും അങ്ങൻത്തെ അസുഖങ്ങളിങ്ങനെ വന്നുകൊ ണ്ടിരിക്കാണ് പ്രധാന കാരണം നമ്മുടെ ഈ ഇങ്ങൻത്തെ ഫാസ്റ്റ് ഫുഡുകളാണല്ലോ.
അതെ അതെ കാരണം നമുക്കറിയാം പണ്ടത്ത ആൾക്കാര് അർഞ്ഞാല് ഓലൊരി. അറുപത് എയുപത് വയസ്സില് നല്ല ആരോഗ്യ ദൃട കഷ്ടരായിക്കൊണ്ട് ഏ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ് സാഹചര്യത്തില് ഇന്നത്തെ ആളുകള് ഇന്നത്തെ യുവതലമുറാ അർഞ്ഞ മുപ്പ നാപ്പ വയസ്സാവുമ്പത്തിന് ഇല്ലാത്ത അസുഖങ്ങളില്ല. ഒരുപാട് ചെക്കപ്പുകളും മറ്റു നടത്തിയാല് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാവർക്കുണ്ട് കാര്ണം. അവരൊക്കെ ഈ ഒരു അവസ്ഥതയിലേക്ക് നയിക്കുന്നത് മൊത്തത്തിലുള്ള ഈ ഒരു ഫാസ്റ്റ് ഫുഡും അവരുടെ ഭക്ഷണ രീതിയും. ഒരു ഏ. അൺഹെൽത്തി ആയിട്ട്ള്ള ഒര് ഫുഡ്ഡിംങ് പ്രൊസസൊക്ക്യാണ് അവരെ ഇത്തരം വിഷയങ്ങളിലേക്ക് കൊണ്ടു പോയിക്കൊണ്ടിരിക്ക്ന്നത്. അതി നിന്നും നമ്മള് അതി നിന്നും നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ട്. പണ്ടത്താ രീതിയില്ള്ള ഫുഡ്ഡിലേക്ക് പോകണം എന്നല്ല നമ്മള് പറയ്ന്നത് മറിച്ച് ഈ ഒര് ഫാസ്റ്റ് ഫുഡ്ഡ് പ റ്റ് ഒഴിവാക്കണം എന്നുമല്ല നമ്മള് സംസാരിക്ക്ന്നത്. നേരെ മറിച്ച് ഈ ഒര് വിഷയത്തില് ഈ ഒരു ഫുഡ്ഡിന്റെ വിഷയത്തില് ഇത്തരം ഫുഡ്ഡ്കൾക്കൊക്കൊര് ലിമിറ്റ് റ്റ് നമ്മള് കണ്ട് കഴിഞ്ഞാൽ ഇത്തരം ഫുഡ്ഡ്കള്ടെ വിഷയത്തിൽ നമ്മളൊരു ഒര് ബൗണ്ട്രി നമ്മള് വെച്ച് കഴിയ്കയാണെങ്കില് നമുക്ക് അത്രത്തോളം നമ്മളെ ഒര് ആഹ് ഒര് സംഗതിക്ക് നമ്മള് അത്രത്തോളം ഒര് ലിമിറ്റ് വെക്കാണെങ്കില് നമുക്ക് അത്രത്തോളം ഉപകാരം നമ്മ്ടെ ശരീരത്തിന് നമ്മുടെ ഹെൽത്തിനും ലഭിക്കും എന്ന്ള്ള സത്യം നമ്മള് മനസ്സിലാക്കണം ഇന്നാ ഇന്നത്തെ യുവതലമുറ ആഹ് ഒര് സംഗതി മനസ്സിലാക്കതെ കാര്ണം ഒര് എന്ത് ഫംഗ്ഷൻ ഇണ്ടായാലും എന്തൊരു ഒത്തുകൂടല് ഇണ്ടായാലും അവര് നേരെ ചൂസീയ്യ്ന്നത് അതെ അവര് അതല്ലെങ്കില് അവര് നേരെ സെലക്ട് ചെയ്യുന്നത് ഈഒര് മന്തിക്കട അതല്ലെങ്കില് ഒര് ബ്രോസ്റ്റ് കടയിലേക്കായിരിക്കും അപ്പൊ അവിട്ന്ന് ലഭിക്ക്ന്ന ആഹ് ഒര് മയോണയ്സ് അല്ലെങ്കി അവടെ അവടെയും ഏത് രീതിയിലാണ് ഭക്ഷണം ഇണ്ടാക്ക്ന്നത് കൂടെ നമ്മള് നമ്മക്ക് അറിയ്ന്നില്ല നമ്മളത് കാൺന്നൂല്ല എത്രത്തോളം വിശാ ആഹ് രൂപത്തില്ള്ള സംഗതിയാണ് അതിൽ ഉൾപ്പെട്ടിട്ട്ള്ളത് എന്ന് പോലും നമ്മക്ക് അറിയാൻ കഴ്ന്നില്ല ആയ സഹചര്യത്ത്ലാണ് നമ്മള് ഇത്രത്തോളം പ്രശ്നം നമ്മക്ക്ണ്ടാക്ന്നത് മാത്ര മാത്രവല്ല ഇതിന്റെ കൂടെ നമ്മള് ഉപയോഗിക്ക്ന്ന ഒര് ഡ്രിങ്ക്സ് ഇണ്ടല്ലൊ ഈഒര് കൊക്കോള ആയ്കോട്ടെ അല്ലെങ്കി സവനപ്പ് ആയ്ക്കോട്ടെ ഇത്തരം ഡ്രിങ്ക്സ് നമ്മടെ ശരീരത്തിന് എത്രത്തോളം പെട്ടെന്ന് കൊന്ന് കളയുമെന്ന് നമ്മള് മനസ്സിലാക്കണം കാരണം നമ്മുടെ കൊടല് ചുരുങ്ങാൻ വരെ കാരണമാകുന്ന അസുഖങ്ങള് ഈ ഒര് ഡ്രിങ്ക്സ് അധികരിപ്പിക്കുന്ന വഴി നമ്മള്ണ്ടാക്കും നമുക്കറിയാം നമ്മൾ ഏത് മന്തി കടയി പോയാലും അതല്ലെങ്കി നമ്മള് ഏത് ഇത്തരം ഫാസ്റ്റ് ഫുഡ്ഡ് ഷോപ്പിൽ പോയാലും നമുക്ക് എന്തായാലും ഇത്തരം ഒര് കൊക്കോളെ അല്ലങ്കില് സെവനപ്പൊ പെപ്സ്യൊ നമുക്ക് ഉപയോഗിക്കണം നമുക്കത് കുടിച്ചു കഴിഞ്ഞാലെ നമുക്ക് ഒര് ആശ്വാസം ലഭിക്കുകയുള്ളു അത്തരം ഒര് സാഹചര്യത്തിലേക്ക് നമ്മള് മാറിപ്പോയിട്ട്ണ്ട് അതിൽനിന്നും മാറി നമുക്കറിയാം പണ്ടതെ ആൾകാരൊക്ക പ്പളും ചൂടെള്ളം മാത്രം കുടിച്ച് ജീവിച്ച അത് ഒരു ഫുഡ്ഡിനോടോട് പ്പ അവര് കുടിക്ക ശുദ്ധജലം മാത്രമായിരിക്കും മാത്രമല്ല അവര്ടെ ഫുഡ്ഡൊക്കെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയെട്ത്ത് നല്ല രീതിയില് പാകം ചെയ്ത നമുക്കറിയാം നമ്മള് ഉണ്ടാക്കുമ്പൊ നമ്മള് അത്രത്തോളം വൃത്തിള്ളൊര് ഇതില് മാത്രമെ ഉണ്ടാക്കൊള്ളു അത്രത്തോളം വൃത്തിയിൽ നമ്മൾ സൂക്ഷിച്ചിര്ന്ന ആഹ് ഒര് ഭക്ഷണരീതി അല്ലെങ്കി ഭക്ഷണ ശൈലി ഇന്നത്തെ കാലത്ത് ആകെ മാറിയിട്ടുണ്ട് ഓ ആകെ താളം തെറ്റിയിട്ടുണ്ട് എന്ന്ള്ള സത്യാവസ്ഥ നമ്മള് മനസ്സിലാക്കേണ്ട ഗുരുതരമായ സാഹചര്യം നമ്മള് നേരിട്ട്ടുന്നുണ്ട് പിന്നി ഇതുവഴി ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളും മറ്റും നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും ആഹ് ഒരു ഹെൽത്തി ഇഷ്യൂസൊക്കെ നമ്മ്ക്ക് നേരിട്മ്പൊ നമ്മള് ഏഹ് അതിനുപരി ള്ള മരുന്ന് കഴിക്ക ആഹ് മരുന്ന് വീണ്ടും നമ്മ്ടെ ശരീരത്തിന് എഫക്ട് ചിയ്യ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് താ നമ്മള് ഈ ഒരു ഫുഡ്ഡ് വഴി നേരിടുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ ഒര് ഫാസ്റ്റ് ഫുഡ്ഡ് ശീലമുള്ള ആളാണൊ
എനിക്ക് അങ്ങനെന്നുല്ല ഞമ്മള് സാധാര്ണ പോലെ എനിക്ക് ഞാനങ്ങനെ വല്ലാതെ ഫാസ്റ്റ് ഫുഡ്ഡിന് താല്പര്യപ്പെടാത്തളാണ് ഇപ്പോഴത്തെ കാല്ത്ത് പറ്ഞ്ഞാല് വിഷവാതകങ്ങളില്ലാത്ത ഒരു വസ്തു സ്ത്തുക്കളും ലഭിക്കാത്ത ഒര് കാലഘട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾടെ ഭക്ഷണങ്ങളിൽ രുചി കൂടാൻ ആവശ്യമായ അജ്നോ മോട്ടോ പോലോത്ത മറ്റ് പലസ് പല വസ്തുക്കളും ഞമ്മൾ ഉപയോഗി ഉപയോഗിച്ചു കൊണ്ടി ഉബയോഗിക്കുന്നദ് അത് അത്കൊണ്ട് തന്നെ ആഹ് ജനങ്ങളിൽ ഞാന് കൊല്ലുന്നത് എന്ന് സ്സ്ലാവത്തൊരു കാര്യ പോവുന്നത് ഈ ജനങ്ങള് മനസ്സിലാക്ക ഒര് ഘട്ടത്തില് അസൂണ്ട് സാധാര്ണ അത്പോലെ ഏഹ് ഞമ് ഇപ്പൊ പണിണ്ട് വേ പുറം രാജ്യങ്ങളിലൊക്ക മനസ്സിലാക്കാൻ സാധിക്കും ഇവിട്ത്തെ ആളുകൾക് നൂഡി നൂഡി അങ്ങനീം മിറ്റ് സാധങ്ങളാണ് അവർ നമ്മളെ സാധാര്ണ ഭാഗ അവടെ ഉപയോഗിക്കുന്നത് ഇത് കാരണ നമുക്കും ഇങ്ങൻത്തെ അസുഖങ്ങള്ണ്ടാ
ങ്ങൾണ്ടാവുമെന്നാ
പൊറം രാജ്യങ്ങളിലും അവര്ടെ ഹെൽത്തൊന്നും അങ്ങനെ നോക്കുന്നുണ്ടാവും അന്നത്തെ കാലത്ത് ആളുകളന്നെ ചൂടുവെള്ളം കൊണ്ട് ചൂടുവെള്ളായിരുന്നു ആ കുടി ച്ചിര്ന്നേ ഇപ്പത്തെ കാലത്താൾക്കാര് ഇനിക്കോർമ്മയ്ണ്ട് ഞാനിന്റൊരു അനുഭവം പറയാണെങ്കി കടയിലേക്ക് പോയ ഇവയുടെ ഒപ്പം ഏഹ് നിർബന്ധമായും അതിലി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ പെപ്സിയൊരു ഗ്ലാസ് ഏ കൂൾ ഡ്രിങ്ക്സ് ഇതുപോൽത്ത വലിയ വലിയ വിഷവാദകങ്ങൾകൊക്കെ തോന്നുന്ന ഈയൊരു വള്ളം നമ്മൾ കുടി കുടിക്കാൻ നിർബന്ധിപ്പിക്കുന്നൊരു കാലഘട്ടാണിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കങ്ങനെ ഫാസ്റ്റ് ഫുഡിനോട് താൽപ്പര്യല്ലെങ്കിലും ഇടക്കൊക്കെ നമ്മള് സാധാരണക്കാരായ ആളുകള് ഇപ്പത്തെ കാലഘട്ടത്തിനോട് പിന്നാലെ പോവാ ച്ചെങ്കി ഏഹ് നമുക്ക് സാധാരണായിട്ട് നമ്മക്കൊരു ഭക്ഷണം കഴിക്കാൻ തോന്നും കാരണ ഇതിന്റെ ടേസ്റ്റ്ന്നാണ് ഇതത്ര രസമുണ്ടോന്നൊക്കെ നമ്മളെ ചിന്തയുടെ ആ സ്വാഭാവികമായിട്ടൊരു മനുഷ്യ ന്റെ ചിന്തയിൽ വരുന്ന സംഭവമായത് കൊണ്ട് തന്നെ നമുക്കത് വലിയ ഉപയോഗ ഉപയോഗമാണ് ഇപ്പൊ പണ്ടത്തെ കാലത്തെ ആളുകള് പറഞ്ഞാല് കൃഷി ചെയ്തിട്ടായിരുന്നു കൃഷി ചെയ്തിട്ടായിരുന്നു എന്ന് ആളുകള് എന്താപ്പോ ഭക്ഷണങ്ങള് ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇപ്പോത്തെ ജനങ്ങള്റ്ഞ്ഞാല് കൃഷി ചെയ്യാതെ മറ്റുള്ള സ്ഥലങ്ങളിൽന്നൊക്കെ വേടിച്ചുകൊണ്ട് ഏ പല പലരും
മരുന്നും കുത്തി വെച്ച് വരുന്നത്
അതെ അതെ അത് വളരെ ശെരിയാണ് കാരണം ഈയൊരു കൃഷി ഉപയോഗം എന്നുള്ളത് നമ്മള് പ്രോത്സാഹിപ്പിക്കേണ്ട വസ്തുതയാണ് നമ്മളിന്നത്തെ കാലായിക്കോട്ടെ പണ്ടത്തെ കാലായിക്കോട്ടെ നമ്മളൊരു കൃഷി ഉപയോഗത്തിന് നമ്മളധികം പ്രോത്സാഹിപ്പിക്കണം കാരണം പിന്നൊരു കൃഷിയെ നമ്മള് അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വീട്ടിലത്യാവശ്യമായിട്ട് വരുന്ന സാധനങ്ങള് അതായത് മുളക്, തക്കാളി, അത്തരത്തിലുള്ള പച്ചക്കറി, പയറുകള്, അത്തരം വിഷയങ്ങള് നമുക്ക് വീട്ടിലത്യാവശ്യമായിട്ട് വേണ്ടുന്ന വേണ്ടി വരുന്ന കറി, സാധനങ്ങള്, കറി ക്ക് വേണ്ടി വരുന്ന ആവശ്യ സാധങ്ങള് ഇതൊക്കെ നമ്മള് തന്നെ കൃഷി ചെയ്ത് കഴിഞാല് നമുക്കത്രത്തോളം ഉപയോഗപരമായിട്ട് നമുക്കത്രത്തോളം ഏ് വളരെ എളുപ്പത്തില് അത്രയും ശുദ്ധിയും വൃത്തിയും എന്നാൽ ഈയൊരു വിഷവാതകം അടിക്കാത്ത വളരെ ഏഹ് പ്യുറായിട്ടുള്ള സാധനം നമുക്കെന്തെയ്യും ഈയൊരു പച്ചക്കറികളിൽ നിന്നും നമുക്ക് ലഭിക്കും നമ്മൾ ഈയൊരു പച്ചക്കറിയടക്കം നമ്മള് ചെലപ്പ വിചാരിക്കും ഇഞ് ഫാസ്റ്റ് ഫുഡൊയിവാക്കിട്ട് നമക്ക് വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറാന്ന് കരുതി നമ്മള് വെജ്ജ് വെജിറ്റബിൾസ് സാധനങ്ങള് അതായത് പച്ച ക്കറികൾ സാധനങ്ങളൊക്കെ നമ്മള് കടേന്ന് വാങ്ങാണെങ്കില് ഇതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ തന്നെ വളരെയധികം അപകടം പിടിച്ച സംഗതിയാണ് ഈയൊരു പച്ചറികളും നമ്മള് കടേന്ന് വാങ്ങുമ്പം കാരണം കടയിലേക്കെത്തുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പച്ചക്കറികൾ എത്രത്തോളം വിഷവാതക ആ് സംഗതികളിലൂടെ കടന്ന് വന്നിട്ടാണ് ഈയൊരു കടകളിലേക്ക് എത്തുന്നത് എന്ന് നമ്മളറിയുന്നില്ല നമ്മളിതിന്റെ പിന്നാമ്പുറം നമ്മള് മനസ്സിലാക്കുന്നില്ല നമ്മള് ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങുന്നൊള്ളൂ അപ്പൊ അതിലും ന നമുക്കെതിരായിട്ട് അതിലും ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഈ വിഷവിത്തുകള് നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ് നേരെ മറിച്ച് ഇത്തരം അത്യാവശ്യയിട്ട് വേണ്ടുന്ന പച്ചക്കറികളും മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രത്തോളം പോഷകാഹാരം നമുക്ക് ഉള്ളിലേക്ക് എത്തിക്കുവാനും അത്രത്തോളം പോഷകമായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കുവാനും സാധിക്കും. അതുകൊണ്ട് അതുമൂലം തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളെ ഈ ഒരു ഫാസ്റ്റ് ഫുഡ് അതല്ലെങ്കിൽ വിഷവാതക ഫുഡ് വഴി നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് സൈഡ് എഫക്റ്റുകൾ നമുക്ക് തടയുവാനും നമുക്ക് ഈ ഒരു വിഷയത്തിലൂടെ കഴിയും എന്നുള്ളതാണ് എൻന്റെ ര് അഭിപ്രായം. ഏതായാലും ഒരുപാട് വിഷ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം എന്നുള്ളത് നമുക്ക് ഇപ്പോ ഇത് ഇവിടെ നിർത്തിയിട്ട് പിന്നീട് ഒരിക്കൽ നമുക്ക് ഇതിനെപറ്റി ചർച്ച ചെയ്യമെന്നാണ് എന്റെ ഒര അഭിപ്രായം എന്ത് പറയുന്നു.
തീർച്ചയായം നമുക്ക് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് എവ എന്തേലുംഒക്കെ കണ്ടുമുട്ടുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഇപ്പോം നമുക്ക് അട് ചെയ്യാൻ ശരി.
ഓക്കെണ് ശരി